ഹലോ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഇല്ല ഇല്ല ആയിട്ടില്ല നമ്മള് പത്തു മണിയൊക്കെയായിട്ടാ കെടക്കാറ് ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം ഇനി
ആ എങ്ങനെയാ രാത്രീല് ഫുഡാണോ അതോ ചപ്പാത്തി ദോശ അങ്ങന എന്തെങ്കിലോ
ഓ ഇവിടിപ്പോ മമ്മയോ ഒള്ളായോണ്ടെ അങ്ങന പ്രേത്തെച്ച് ഫുഡൊക്കെ നമുക്ക് നമല്ലെ ഒണ്ടാക്കുന്ന ചോറു ഒക്കെല്ലെ ചോറ് കഴിക്കുക നിവൃത്തിയോള്ളൂ
അത്രേ ഒള്ളു എന്നാലും ഉം സാധാരണയായിട്ട് ഏറ്റോം ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ സാധ അത അതായത് കഴിക്കാനിഷ്ടപ്പെട്ട ആഹാരം ഏതാ ഞാനുദ്ദേശിച്ചത് രാത്രിൽന്നല്ല എപ്പ് എപ്പഴായാലും പൊതുവെ ആയാലും എപ്പഴും കഴിക്കാനുള്ള ഇഷ്ടം ചോറാണോ അതോ ഫ്രൈ ഡ്രൈസ് ചിക്ക അങ്ങന വെല്ലോ ആണോ
ആ ചോറ് തിന്നും ബാക്കി നമുക്ക് ഈ ബിരിയാണി അതൊക്കെ വെക്കേഷ്ണലാട്ട് കഴിക്കുന്നയല്ലെ ത തൽപര്യം അല്ലാ സ്ഥിരം കഴിക്കാനാണെങ്കി ചോറൊക്ക തന്ന തന്ന താൽപര്യം പിന്നെ ചാപ്പാത്തി കൊഴ ചപ്പാത്തി കഴിക്കും പൂരിയാണെങ്കി പൂരി രാവിലെയൊക്കെണെങ്കി ബൂരിയ കഴിക്കുന്നെയ ഇഷ്ടം
ആണ്
ഇഡ്ഡലി ഇഡ്ഡലി ഈസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇറ്റപ്പെടുത്ത ഇടിവിടെ കൊണ്ട ആഹ് ഇഡലി അമ്മയ്ക്കിപ്പം ആഹ് ചിലപ്പഴ്ക്കെ അമ്മ ഒണ്ടാക്കി വെച്ചിട്ട് രണ്ടൂന്ന് ദിവസൊക്കെ എടുക്കാറുണ്ട് ഫ്രിഡ്ജിലക്കെവെച്ചിട്ട്
അത് ശരി
വെക്കും ഇപ്പൊ മൂറാണ് അമ്മക്ക് ആട്ടാനൊക്കെ പാടായതൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല
എനിക്ക് മൂന്ന് നേരവും അ ചോറ് തരാങ്കി എനിക്ക് ഏറ്റവും ഇഷ്ട അത് കഴിക്കാം പറ്റുവെങ്കി എനി
ഉം ദോശക്ക് എന്നോന്നും ദോശയായിരുന്നു അമ്മ ഒണ്ടാക്ക ദോശയായിരുന്നുന്ന് മൂന്നേരം ചോറ് കഴിക്കാം പാടില്ല എന്നാണ് പറയുന്നെ അ കാർബോഹൈഡ്രേറ്റാണ്
ആഹ് അതക്കെറിയാം പക്ഷെ എത്രക്കെ അറിയാംന്ന് പറഞ്ഞാലും നമ്മുടെ മലയാളികൾക്ക് ചോറിനോടൊരു പ്ര തേവി ചെല കല്യാണങ്ങൾക്ക് പോയാതന്നെ ഞാനവിടെ നോക്കിയിരിക്കും ചോറ് കി ട്ടാവെണ്ടത് അതായത് ചെല കല്യാണങ്ങൾക്ക് ഫ്രൈ ഡ്രൈസും അങ്ങനക്കെയല്ലെ ഞാൻ നോക്കീരിക്കും ചെല ദോസം കല്യാണത്തിന് എനിക്ക് ചോറ് കിട്ട്
കഴിക്കുമ്പ അതിനക്കൊരു പ്രത്യേകതയാ ചോറ് മീൻ കറിയും
പാചകൊക്കെ ചെയ്യാറുണ്ടോ
അതു മാത്രം നമ്മളെ കൊണ്ട് പറ്റില്ല
എന്തെങ്കിലു ഒരു പാചകം ചെയ്യുന്നെ അ റിയാമോ ഏതെങ്കിൽ
ഒരു പാചകറിയൂല എനിക്കറിയാവ്ന്ന ആകെ ചായടാ മാത്രമാണ്
ചായ ഇടാനോ ചായക്കാത് എത്ര കാപ്പിപ്പൊടി വേണം
അ അങ്ങനൊന്ന് ചോയിച്ചാ എനിക്കറിയത്തില്ല എന്റ ഉദ്ദേശത്തിന് ഞാന് ഇടും
ക്കാത്ത് ആരെങ്കിലും കാപ്പിപ്പൊടി ഇടുവോ
ചായിയോ കാപ്പിപ്പൊടീട കാര്യാണോ ചോയിച്ചെ അ കാപ്പിപ്പൊടി ഇടില്ല ചായക്കാത്ത്
ക്കാത്ത് എത്ര കാ ചായ എനി ചായെടാറിയാംന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ് ചായക്ക്
ചായക്കാത്ത് കാപ്പിപൊടീടോ മൺ ണ്ട മണ്ടത്തരം പറയാത
അങ്ങനയല്ല ഏ എന്നോട് പറഞ്ഞു ചായെടാനെ എനിക്ക അറിയത്തോള് ഞാൻ ചോയിച്ചു ചായലെത്ര അതേ അറിയാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്
ഓ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിപരമായി കൊസ്റ്റ്യൻ ചോദിച്ചതണല്ലേ
അതാണ് ആഹ് ബുദ്ധിപരമായിട്ട് ചോദിച്ചതാ അത് ഇടാം അറിയാ എന്ന് പറഞ്ഞത് കൊണ്ട് എന്നാ അതൊന്ന് അളക്കാമെന്ന് വിചാരിച്ചു ചോദിച്ചതാണ്
അത് ശരി എന്നെ അളക്ക
പാളി പോയി എന്നാലും ഒരു ഒരു കറി പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലേ
ഒന്നും അങ്ങനെ അര് ശീലിച്ചിട്ടില്ല അതുകൊണ്ടാണ്
അത് ശെരി അപ്പൊ നമ്മള് എപ്പഴായാലും നമ്മളൊരു ഒരു എപ്പോഴായാലും നമുക്ക് അതൊരു ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ അറിഞ്ഞത് കൊണ്ട് അറിഞ്ഞോണ്ട് നമ്മള് ഓ എല്ലാം ഒന്ന് സഹായിക്കെം ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറുള്ളവരെല്ലാം അങ്ങനെ ചെയ്യാറുണ്ടല്ലോ
ആഹ് അത് ചെയ്യണം മ നമ്മ ജോലിക്ക് പോയത് രണ്ടും കൂടെ നടക്കത്തില്ലതാണ്
ട്ടാണോ അതോ കി കിട്ടീട്ടും ചെയ്യാത്തെയാണോ
കൊച്ചിലെ നമ്മളെ ചെയ്ത് ശീലിച്ചിട്ടില്ലല്ലോ ഇപ്പൊ പിന്നെ ജോലിക്ക് പോകുന്ന ഇത് തിരക്കായത് കൊണ്ടേ
ങ്ങ ചെയ്യും
അങ്ങ് നടക്കുന്നില്ല പിന്നെ നമുക്ക് ഫുഡ് അവിടെത്തന്നെ ഉണ്ടായത് കൊണ്ട് പിന്നെ
ഓ അങ്ങനെയും കൂടെ ഉണ്ട് ഓക്കേ ചോറിന്റെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ കഴിക്കാൻ
ചോറിന്റെ കൂടെ നമുക്ക് ഇഷ്ട ഏറ്റവും ഇഷ്ടം വരുന്നത് കറിയായിട്ട് പറയുകയാണെങ്കിൽ ഈ മീൻ കറി ഉണ്ടെങ്കിൽ അത് വല്ല സന്തോഷമാണ്
അത്രയൊള്ളല്ലേ
ഉം
ആഹ് എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാർ ആഹ് മീൻ വർത്തത് അല്ലെങ്കിൽ ഒരു പപ്പടം സദ്യയുടെ കൂടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ എല്ലർക്കും എനിക്ക് ചോറും സാമ്പാറും കിട്ടാങ്കി ഞാൻ കുറെ ചോർണും
ആഹ് എനിക്കങ്ങനെ നിർബന്ധംന്നില്ല ഇന്ന കറിയെന്നെ കിട്ടണമെന്നൊന്നില്ല ഏത് കറി ഉണ്ടായാലും നമ്മൾ കഴിക്കും അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല ഏത് കറി ഉണ്ടെങ്കിലും നമ്മള് കഴിക്കും നമുക്ക് കഴിക്കാനുള്ള കഴിക്കും
അത്രേ ഉള്ള് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ?
പുസ്തകങ്ങള് വായിക്കുവായിരുന്നു പക്ഷെ ഇപ്പം അതിനുള്ള സമയം കിട്ടാറില്ല അതാണ് പ്രശ്നം
ആഹ്
പഠിക്കുന്ന സമയത്തൊക്കെ എപ്പഴും വായിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ജോലി കിട്ടിയതിന് ശേഷം ഉള്ള വെഷമം ഞാൻ ഒന്നിനും സമയമില്ലാതെ ഓടുവ ഉള്ള സമയം തിരുവനന്തപുരം പുരം കൊല്ലങ്ങനെ ഓടുന്നത്കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു ടൈം കിട്ടത്തില്ല ഇത് പിന്നെ കൊല്ലത്താണ് ഈ പോലും അവിടയും ചാർജൊക്കെ ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്
ഓഹ് ഓഹ് ഓഹ്
അപ്പഴെ അതെ പിന്ന ഇവിടെ വന്ന് പിന്നെ റെസ്റ്റ്ടുത്ത ആഹ് ക്ഷീണത്തിലായിരിക്കും പിന്നെ കിടന്ന് ഉറങ്ങി പോകും
എന്നാലും എഴുതി വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അതായത് ആരുടെ നോവല് വായിക്കാന ഒരു ഇഷ്ടം തോന്നുന്നത്
അങ്ങനെ ചോച്ച ങ്ങനെ പലരുടെയും നോവലുകളൊനിക്ക് ഇഷ്ടമാണ്
നമ്മുടെ മാധവിക്കുട്ടിയുടെ ഇതൊക്കെ ഇഷ്ടമാണോ
മാധവികുട്ടിയുടെ ഇഷ്ടമാണ്
ആഹ് മാധവി കുട്ടിയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ
പിന്നെ അവരുടെ വായിക്കാത്ത ആരെങ്കിലും കാണോ മലയാളികളിൽ ഉം
ഉം
ങ്ങക്ക് ആരുടെണ് ഇഷ്ടം
അങ്ങനെ മാധവിക്കുട്ടിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ വായിക്കാറുണ്ട് നിർമാതളം പൂത്ത് ആഹ് ആ വേറെയും വായിച്ചിട്ടുണ്ട് വേറെ ഏതായിരുന്ന്
ആഹ് ന്താ നേയ്ച്ചോർ നെ നെയ്ച്ചോറാണ്ടല്ലേ നച്ചോർ അല്ലേ മറ്റേ ഉം ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളത്
ഉം ഉം ഉം ഉം
ആണോ ഉം
അങ്ങനെയൊക്കെല്ലേ
ഉം അത്
സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും വായിക്കാറുണ്ട്
ഉം
ആഹ് ഇഷ്ടവാ വായിക്കുന്നത് ഒക്കെ ഇഷ്ടവാ
അതിനകത്തല്ലേ ഇവരെ കൊച്ച് കൊച്ച് കൊച്ചുങ്ങളെ ഇങ്ങനെ അവര് നെയ്ച്ചോറണ്ടാക്കിത് ഇപ്പം അമ്മതരോന്നും പറഞ് വെഷന്ന്
ആഹ് വിശന്ന് ആഹ് അത് ഞാൻ വായിച്ചിട്ടുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട്
ങ്ങിയിട്ടുള്ള സംഭവആണ്
ഉം ഉം ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്മരാജന്റെ ഒരു ല്ലോലയോ അല്ലല്ലേ ഇങ്ങനെ എന്തോ ഒരു പുസ് പുസ്തക നല്ലെ നല്ലെ നല്ല ഇതാ നല്ല കഥയാ ഉം ഉം ഉം വായിച്ചൊണ്ടിരിക്കുവാ ഉം ഇപ്പൊ അതാണ് വായിച്ചൊണ്ടിരിക്കുന്നെ
ഉം ഇങ്ങള് ലൈബ്രറി പുസ്തകം എടുക്കോ അതേ എങ്ങനെ എടുക്ക
ആഹ് അവര് എടുത്തോണ്ട് വരും മേൾ കോളേജ് അവടെ അവരുടെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ എടുപ്പിക്കും പിന്നെ അല്ലെങ്കിൽ അല്ലാതെ ഉം എന്റെ ഒരു കസിൻ ബ്രദറുണ്ട് അത് ഇഷ്ടം പോലെ ഇങ്ങനെ വേടിച്ചു ബുക്കുകൾ വാ വേടിക്കും വരുന്ന ഇറങ്ങുന്ന ബുക്ക് കൾ ക്കളെല്ലാം വായിച്ച് ഇങ്ങനെ ഒരു ലൈബ്രറി പോലെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വീട്ടിൽ അപ്പൊ ഞങ്ങള് പോയിട്ട് പോകുബോ ഒന്നോ രണ്ടോ എടുത്തോണ്ടോന്ന് വായിച്ചട്ട് തിരിച്ച് കൊണ്ട് വയ്ക്കും
ഉം ഉം ഉം ഉം ഞങ്ങൾക്ക് ഇവിടെ ലൈബ്രറി വല്യ ലൈബ്രറി പതിനായിരം പുസ്തങ്ങളൊക്കെയുള്ള ലൈബ്രറി ആയിരുന്നു അപ്പ അതൊണ്ട് അതിന്റെ ചാർജ് എനിക്കുണ്ടായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇഷ്യയ്യുമ്പോ ഇങ്ങനെ വെ റെ പുസ്തകങ്ങള് കാണും അത് വായിക്കുവായിരുന്നു അത് തിരുവന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ചിട്ടക്കെയായിരുന്നു ഇവിടങ്ങുവല്ല തിരുവനന്തപുരം വെച്ചിട്ട് പിന്നെ കൊല്ലം വന്ന്ണ്ടെ അയിനുള്ള സമയൊന്നും കിട്ടാറില്ല
ആഹ് വായിക്കുന്നയെക്കെ നല്ലതല്ലേ അപ്പോ നമുക്ക് എത്രത്തോളം അറിവ് കിട്ടുന്നൊ ഇത് എന്തോ കഥയായാലും കവിതയാ ഈ ഓരോ പൊതിഞ്ഞോണ്ട് വെരുന്ന പേപ്പറ് തന്നായാലും നമ്മള് അത് എന്തുവാ ജസ്റ്റൊന്ന് വായിക്കാതെ നമ്മളത് കളയാറില്ല വായനയോടുള്ള ആ അതൊക്കെയൊരിഷ്ടവാ പിന്നെ ഇപ്പഴൊന്നും സമയം കിട്ടത്തില്ലെങ്കിലും വായിക്കാറുണ്ട് പിന്നെ സിനിമയൊക്കെ കാണാറുണ്ടോ?
സിനിമ അങ്ങനെ ഒരു സ്ഥിരമായി കാണാറൊന്നുവില്ല പിന്നെ എന്തെങ്കിലും നല്ല ഹിറ്റ് സിനിമകളൊക്കെ വരുമ്പം പോയി കാണും നല്ലതാന്ന്ല്ലേ ഒര് അഭിപ്രായം കേട്ടിട്ട് പോകുന്നയാ അല്ലാതെ ഇത് പോയി കണ്ടിട്ട് അഭിപ്രായം ഇവിടന് ശീലമൊന്നുമില്ല ആ വാഴ പിന്നെ വാഴ കണ്ടായിരുന്നു വാഴ സെക്കൻഡ് കണ്ടായിരുന്നു ഉം കണ്ടായിരുന്നു
അഹ് ശെരി
ഉം കാര്യം പിള്ളേരെല്ലാം വന്നപ്പൊഴത്തേക്ക് അവർക്കത് കാണണംന്ന് പറഞങ്ങനെ ഇവിടെ പോയി കണ്ടു കൊഴപ്പല്ല മെസ്സേജൊക്കെയൊള്ള സിനിമയായിരുന്നു നമ്മള് വിചാരിച്ചത് പേരെ കേട്ടിട്ട് വല്ല ന്യൂജൻ സിനിമകളായിരിക്കുന്ന് വിചാർച്ചെ ആഹ് അതെ അതെ അതെ അതെ
ആ് ഇവിടെ അവി ഇവിടെ അവര് ഇന്നലെ കണ്ടിട്ട് ഭയങ്കര സെന്റിമെന്സും കാര്യങ്ങളുവൊക്കെ ആയിരുന്നു രണ്ടുപേരും
ആഹ് ഉച്ച പകുതി വരെ നമ്മളൊരു ഹാഫ് വരെ രസവാണ് പിന്നെ സെൻ സെന്റിയാണ്
ആഹ് ആഹ് ആഹ് ആഹ്
ഒരു ഹാഫ് വരെ നമുക്ക് ചിരിക്കാനൊക്കെയുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ സെന്റിയാ ആഹ്
ഇവിടെന്തോ കരച്ചിലായിരുന്നു രണ്ടുപേരും ഇര്
ആഹ് ഇനിയിപ്പം ദൃശ്യം മൂന്ന് വരാം പോവല്ലേ?
ആഹ് ദൃശ്യം അത് നമ്മടെ മെയ് ഇരുപത്തൊന്നിന് മോഹൻലാലിന്റെ ബർത്ത്ഡേടന്നാണ് റിലീസാവുന്നേ?
ആ അതെയതെ അതെ യു കെ ലൊക്കെ ഭയങ്കര ബുക്കിംങ്ങാന്നൊക്കെ പറഞ് നടക്കുന്നുണ്ട്
ഫസ്റ്റ് സെക്കൻഡുംവൊക്കെ കണ്ടായിരുന്നോ ദൃശ്യം? അത് ശെരിയാ ദൃശ്യം ഒന്നും രണ്ടും കാണാത്ത മലയാളികളുണ്ടോന്ന് ചോയിച്ചാ സത്യവാ ഉം അപ്പം ദൃശ്യം മൂന്ന് ഇങ്ങനെ വരാനായിട്ടിരിക്കുവാണ്
ആരുടെ സിനിമയാണിഷ്ടം മോഹൻലാലിൻ്റെ സിനിമയാന്നോയിഷ്ടം?
അല്ലല്ല എനിക്ക് സുരേഷ് ഗോപിയുടെ സിനിമയാണിഷ്ടം
ആഹാ അതിപ്പോ എറങ്ങാറില്ലല്ലോ പിന്നെങ്ങനെ കാണുന്നെ
ഇപ്പം പുള്ളിക്കാരനില്ലല്ലോ അല്ല ഞാൻ ആരുടെ സിനിമയാണിഷ്ടംന്ന് ചോദിച്ചത് നമ്മള് സത്യം പറയണോല്ലോ
കമ്മീഷണറാന്നോയിഷ്ടം ഏറ്റവും ഇഷ്ടം കമ്മീഷണറാന്നോ ഇഷ
കമ്മീഷണർ ഇഷ്ടവാണ് പത്രം ഇഷ്ടമാണ് അങ്ങനെ കൊറെ സിനിമകള് എനിക്ക്ഷ്ടമായിര്ന്ന് ഉം ലേലം പിന്നെ അല്ലാതെ വേറെയൊരെണ്ണം ഒണ്ടായിരുന്നല്ലോ? ഓ കിഴക്കുണരും പക്ഷിയോ അതന്നെ അതല്ലല്ലോ ജയില്ൽ കെടക്കുന്നേ? ണ്ടല്ലോ സമ്മരൻ വേദലഹം ആ അതൊക്കെലെക്കെ പാട്ട് ക്കെ നല്ല ഫീലല്ലേ?
ഉം അഹ് നല്ലതാണ്
ഉം എനിക്കിഷ്ടപ്പെട്ട നടനതാ പക്ഷെയിപ്പയില്ല എന്നാലും നമ്മ ള് ആഹ് നമ്മുടെയാ ഇഷ്ടം മറക്കത്തില്ലല്ലോ ഒരിഷ്ടം നമ്മ ആ് നമ്മക്കൊര് ഒരിഷ്ടവൊണ്ടെന്നുണ്ടെങ്കി പിന്നെ നമുക്ക് ആ ഒരു ഇഷ്ടത്തോടെല്ലേ ഇഷ്ടം തോന്നത്തൊള്ളു
തീർച്ചയായിട്ടും
അപ്പൊ പിന്നെ അതില് മോഹൻലാൽ വന്നു മമ്മൂട്ടി വന്നു അങ്ങനെ അയില് പുതിയ പുതിയ തലമുറയിലെ കുറേയുണ്ടല്ലോ ദുൽഖർ സൽമാൻ പൃഥീരാജ് ഇങ്ങനെ കൊറേ പേരുണ്ടല്ലോ ബേസിൽ ഇങ്ങനെ ഫഹദ് ഫാസിൽ ഇങ്ങനെ ആ പക്ഷെ നമ്മക്ക് മക്കളെ ആ ഒരു ഇതില് മനസ്സില് ആ ഒരിഷ്ടം പിന്നെ വേറൊരാളോടും അങ്ങനെ തോന്നാറില്ലല്ലേ
ഉം സുരേഷ് ഗോപിയൊക്കെ വരുന്നന് മുമ്പേ സിനിമ കൊണ്ട് തുടങ്ങയില്ല ശങ്കറമ്മേനേക്കള്ള സമയമല്ല അവരെ ആരെയും ഇഷ്ടമല്ലേ
ആ പക്ഷെ അതിലൊക്കെ മോഹൻലാല് അവര് ഇവര് മൂന്ന് പേര് ഒരുമിച്ചുള്ള സിനിമയുണ്ട്
ഉം എങ്ങനെ നീ മറക്കും
ആഹ അങ്ങനെയൊക്കെയ ഉള്ളത് അതെ ഇപ്പൊ അങ്ങനെ സിനിമാണക്കം ഒന്നും ഇല്ല പിന്നെ ഇവര് പിള്ളേർ നിർബന്ധം പിടിക്കുമ്പോം പോയി ജസ്റ്റ് ഒന്നോ കാണി എ ക്കെ ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ നല്ല സിനിമയാന്ന് പറയുമ്പം തിയേറ്ററിൽ പോയി കാണാറുണ്ട് അത്രേ ഉള്ളൂ
ഉ അതായത് നമ്മള അങ്ങനെ തന്നെ ഇപ്പം പണ്ടൊക്കെയ ആണൽ ക്രേസ ഒക്ക ഉണ്ടായിരുന്നു ഇപ്പോ അങ്ങന ക്രേസാന്നുല്ല പിന്നെ നല്ല സിമയന്ന് പറയുമ്പൾ
ആ ജാസ്റ്റ് പോയി കാണു അത്രേ ഉള്ളൂ ഉം എന്നിട്ട് വാഴ ടു കണ്ടില്ല എന്നാ അവര് രണ്ടുപരും ഇന്നല കുഞ്ഞുങ്ങൾ രണ്ടും ഇന്നലെ കണ്ടിട്ട് ഭയങ്കര കരച്ചിലും സെന്റിമെൻറ്സും ഒക്കെ ആരുന്നു ഇവിടെ
അതല്ലെ അത്അ ഒരു മെസ്സേജ്ള്ള സിനിമയാണ് അതാണ് പ്രത്യത നമ്മളം വിചാരിച്ചത് ഉ ഉം ഉം ഉം ഈ ഈ സമൂഹത്തിൽ ഇപ്പ മയക്ക് മരുന്നും പ്രശ്നങ്ങളൊക്കെ അല്ലേ അതിനെതിരേക്കുള്ള ഒരു ബോധവൽക്കരണം ഇതൊക്ക ചേർത്തുള്ള
ല്ലെ ആ ഫുഡ് കഴിക്കാറായോ
ആഹ് ഫുഡ് കഴിക്കാൻ സമയമാകുന്ന്
ആ അപ്പൊ എന്നാ ശരി കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഓക്കെ ഓക്കെ